ആഹ് കേക്കില്ലേ പറഞ്ഞോളി
ആ കേക്കാം ഉം ചോർ ഉണ്ടോ
ഓ ഇല്ല്യ ചോർന്നാനായില്ല
ആയില്ലേ
ഇല്ല ചോറൊക്കെ റെഡി ആക്കിവെച്ചണ് ഓ എല്ലായി
ഉം ഉം പിന്നെ എന്നണ്ട്? ആഹ് എവിടെയായി ചോറും കറിയൊക്കെ ആയി
ആഹ് ആഹ്
സുഖായിട്ട് ആഹ് മീൻ മേടിച്ചായിരുന്നു മീൻ കറിയുണ്ട് പിന്നെ സാമ്പാറും തോരനും
ആഹ് ആഹ്
ഉം അവിടെന്ന ഉച്ചക്ക് ചോറിന്ന് കറിയൊക്കെ?
മീൻക്കറിയ.
മീൻക്കറിയ ഉം, ഉം
മത്തി മൊളക് ഇട്ടെത്, ഉപ്പേരി, സേലെഡ് ചോറ്, പപ്പടം.
ആഹ് ഇവിടെ അതെ ഇവിടേം ഉം മത്തിയായിര്ന്നു മത്തിച്ചാർ വെച്ചു.
ആഹ്, ആഹ് ഇപ്പ ട്രോളിംങ്ങ് ആയോണ്ട് മീനങ്ങനെ കിട്ടാനില്ല.
ആഹ് അതെ അതെ ഭയങ്കെരെ വെലെയാണ്.
ആഹ് ഭയങ്കെരെ വെലിയാണ്.
ഉം എല്ലാ മീനിനും അതെ.
അതെ മീനാണെങ്കില് കിട്ടാനുല്ല കിട്ട്ണ മീനാണെങ്കില് ഒടുക്കത്തെ വെലിയാണ് അന്നും നോക്കീട്ട് കാര്യല്ല മീന്ല്ലാതെ നടക്കൂല്ല.
അതെ അതെ ഇപ്പ മീന്ല്ലാണ്ട് പറ്റില്ല എന്തെലും വേണം.
അതെ കുട്ടിയാളൊക്കെ എന്താക്ക്ന്ന്?
കഴിക്കാൻ ഇനി കൊർച്ച് സമയംകയ്യോ?
ആഹ് ഒന്നര ആവുമ്പോ കഴിക്കും.
ആണോ ഉം ഉം. പിള്ളാരൊക്കെ ഇണ്ടോ ഉം. രണ്ടു പേരാ ഉം ഉം. ആ ഇനിപ്പോ ശനിയാഴ്ച ആയതോണ്ട് പോവണ്ടല്ലേ സ്കൂളില്?
ഇന്ന് ശനിയാഴ്ച അയത്കൊണ്ട് ലീവാണ് അവിടെ കുട്ടിയാള് ല്ലേ?
ആഹ് ഉണ്ട്ണ്ട് രണ്ടു പേരുണ്ട് ഒരാള് സ്കൂളിപോവുന്ന ആള് ഒരാള് കുഞ്ഞിആളാ ഉം. അതെ അതെ ഉച്ചെക്കത്തേക്കുള്ള പണിയെല്ലാം കഴിഞ് എല്ലാആയി.
ഓഹ് എല്ലാ പണി കഴിഞ്ഞു.
എല്ലാ പണികഴിഞ്ഞു ഏ വെയിലുണ്ടോ അതോ മഴയാണോ?
പെരും വെയിലാ.
അ വെയിലാലേ എ തുണിയൊക്കെ മം ഏ ഒണങ്ങിയെടുക്കാൻ എളുപ്പം ഒണ്ടല്ലേ?
ഓഹ്
ഉം ഉം തുണി തുണി ഒണങ്ങിയോ എല്ലാം ഒണങ്ങിയൊക്കെ കിട്ടിയോ?
ഓഹ്
ആഹ് ഇവിടെ അപ്പിടി മഴയായ്ര്ന്നന്നെ.
ഏഹ് ഇങ്ങക്ക് മഴേണ്ല്ലേ?
ആഹ് ഭയങ്കര മഴയാ. ഇന്നലെ ഭയങ്കര ഇടിയും മഴയൊക്കെയാര്ന്നു. ഇന്നിപ്പം രാവിലെ മഴയുണ്ടായിര്ന്നു ഇപ്പൊ ഇച്ചിരി വെയ്ല് വന്നിട്ടുണ്ട്. ഏഹ് എത്ര നേരം നിക്കുവെന്ന് അറിയത്തില്ല. പക്ഷേ മഴക്കാറാ അപ്പിടി.
ഏഹ് ഇവടെ നല്ല വെയിലാണ്. ഇന്നലെയൊക്കെ നല്ല വെയ്ലല്ലേനി. ഇന്നെലെ പിന്നെ കൊർച്ച് മല്ലിയൊക്കെ വാങ്ങിക്കൊണ്ടോന്ന് വെയിലത്തെച്ച് ഒണക്കി അഹ് പൊടിപ്പിച്ചീ.
ഓഹ് അത്രേം വെയ്ലൊണ്ടായിരുന്നല്ലേ? ഇവിടങ്ങ് ഇല്ലന്നേ. ഇവടെ അങ്ങ് മഴക്കാറാ അപ്പിടി. ഏഹ് ഈ രണ്ടുസായി മഴ പെയ്യുന്നു. വെയ്ല് തെളിവില്ല ഓല് തെളിയുന്നില്ല ഒണങ്ങി കിട്ടാനും പാത്രം വെയിലില്ല.
ആഹ് വാഷിംങ്ങ് മിഷീനിൽ ഒണക്കിയാ പോരെ പകുതി
ഉം വാഷിംങ്ങ് മെഷീനാണെങ്കി കേടായിട്ടിരിക്കുവായിരുന്നേ.
ആഹ്
ഉം അത് കാരണത്തിന് ഭയങ്കര പാടാ.
ന്നന്നാക്കീലേ?
ഇല്ലില്ല.
ആഹ് എന്തയ്നി കംപ്ലൈന്റ് എന്താ?
അത് കറങ്ങുന്നില്ല. ഉം. അത് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുവാ.
ആഹ് അത് ശരി. അപ്പോ ബുദ്ധിമുട്ടന്നെ. അല്ലെങ്കില് മഴക്കാലത്ത്അമ്മക്ക് സ് സുഖായിട്ട് ഒണക്കാലോ. ഒണക്കിയാ പിന്നെ ഒന്ന് കാറ്റ് കൊണ്ടാമതീലോലെ?
ആഹ് അതേ. ഒര് കാറ്റ് കൊണ്ടാ അങ്ങ് പെട്ടെന്ന് ഒണങ്ങി കിട്ടുവായിരുന്നു.
ആഹ്
ഉം ഔടെ ഔടെ എങ്ങനേ പിന്നേ പച്ചക്കറി ഒക്കെ ഒണ്ടോ? കൃഷിയൊക്കെ ഒണ്ടോയേ
ഇല്യല്ല്യ കൃഷിയൊന്നുല്ല
ഒന്നുവില്ല
ഉം ഒന്നും ഓഹ് ചക്കണ്ട് ചക്കണ്ടായിനി ഇഷ്ടംപോല ഇണ്ടായിനി അത് ഇന്നൽത്തോട് കൂടി തീർന്ന്
ആണോ? റംബൂട്ടാന്റെ സീസണൊക്കെ അല്ലേ റംബൂട്ടാനൊക്കെ ഉണ്ടോ അവടെ?
ഇല്ലല്ല്യ. അത് ഇല്ല. അതൊന്നും കുയിച്ചിട്ട്ട്ട് പിടിച്ചീല്ല
അതേയാ
ഉം അതൊക്കെ പിടിക്കാൻ കൊറേ പണിയാണ് അല്ല അങ്ങന നല്ല ഫലപുഷ്ടിയുള്ള ന്നല്ല മ് ആഹ് നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണ്. വേണം അതില്ല.
ആഹ് ആഹ് ആഹ്
അതാ പ്രശ്നം
ആഹ്
ഇങ്ങക്ക് ഇണ്ടെയ്ക്കുല്ലേ അത് ഒക്കേ?
ആഹ് ഞങ്ങക്ക് ചക്കയും, മാങ്ങയൊക്കെയുണ്ട് റംബുട്ടാനൊക്കെയുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാന്താരി, മുളക്, തക്കാളി കത്രിക്ക അങ്ങനത്തെ സാനങ്ങളൊക്കെണ്ട്
അത് എന്താ കപ്പിരിക്കാറഞ്ഞേ?
വഴുതനങ്ങയില്ലേ വഴുതനങ്ങാ
ആ വയ്തനങ്ങ
അതൊക്കെയുണ്ട് ഇവ്ടെ പിന്നെ നല്ല മണ്ണാ നല്ലപൊലെ അതേ ലേ
ഫലപൂഷ് ട്ടിയുള്ള മണ്ണാണ് ലേ
ആ അതെ അതെ നല്ല പോലെ ഓ ചുമ്മായിട്ടാലും ഒണ്ടാക്കി ഉണ്ടായി വെരും
ബട്ടറ് കുഴിച്ചിട്ടീനി പക്ഷെ ഇത് വരെ കായ്ണ്ടായീല്ല പത്ത് കൊൽ
ആ ഇവ്ടേ നമ്മള് ഹ് ഒത്തിരി ചെയ്യേണ്ട് വെരത്തില്ല ചുമ്മാ ഒന്ന് കൊണ്ട് നട്ടാലും പെട്ടെന്ന് ഉണ്ടായി വരും നല്ല മണ്ണാ
ആ അത് ശരി
അതുകൊണ്ട് കൊഴപ്പ ഇല്ല
ആഹ് ആഹ്
ഉം പിന്നെ
ഇബടെ ബട്ടറ് ബട്ടറും കുഴിച്ചിട്ട് പിന്നേ മറ്റേ മാതോളി നാരങ്ങ ഇല്ലേ
ആഹ് ആഹ്
അത് രണ്ടും കുഴിച്ച്ഷ് മാതോളി നാരങ്ങന്റെ മോള് നറച്ച് കായിണ്ടായ്ന്യേ
ആ മാ മാതള നാരങ്ങയാണോ
ആ അതന്നെ
ആഹ് ആഹ് ആഹ്
പക്ഷെ ബട്ടറ് ഇധരേണ്ടായില്ല ഓ അത് ഞങ്ങള് വയനാട്ട്ന്ന് കൊണ്ടോന്ന് കുയിച്ച്ട്ടേനെയ്
ഓഹോ ഓഹോ ഓഹോ
ആദ്യായിറ്റ് പിടിച്ചതാ ഒരു വിധ സ്ഥൽത്തൊന്നും പിടിക്കേല്ല്യാ പക്ഷേ ഇതെന്താ അറിയീല പിട്ച്ചി പിട്ച്ച്ട്ടി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പ അത്ണ്ടേ
കോഴി കോഴിയൊക്കെയ്ണ്ടോ കോഴിയൊക്കെ യുണ്ടല്ലേ
ഇങ്ങക്ക്ണ്ടോ
ഇല്ല്യ ഇല്ല്യ ഇല്ലാ
ആ ആ കോയിന്റെ ഒച്ച അവ്ടെ കേക്ക്ണ്ടാവൂല്ലേ
ആ അതെ അതെ
അതേയ് തീരെ തൊർന്ന്ടാൻ വയ്യാ നായ പിടിച്ച്ണ്ടതോണ്ട് അപ്പ ഞാൻ തൊറക്കല് ല്ല കൂട്ട്ലിട്ടാ അപ്പൊങ്ങനെ അവര് തൊർന്ന്ടാൻ വേണ്ടീറ്റേയ്
ആ ആ ആ കോഴി മാത്രേ ഒള്ളോ അതോ വേറെ പശുവൊക്കെ യുണ്ടോ ആ
ഇല്ല്യ ഇല്ല്യ പശുവൊന്നുല്ല കോയിന്നെ ഒള്ളു കോയി ഒരു ഒരു കൂട്ടര് തൊർന്നക്ക്ണ് ഒര് കൂട്ടുകരെ തൊറന്നില്ലാ ആ ഒര് പന്ത്രണ്ട് എണ്ണം
ആ ഉം പൂവൻ കോഴിയും പെടക്കോഴിയും ഒക്കെ യുണ്ടോ
ഓ ഇണ്ട് ണ്ട് ണ്ട്
ആ ആ ആ ഉം മൊട്ടയൊക്കെ ഇട്ന്നേ ആണോ മൊട്ടയൊക്കെ ഇട്ന്നേയാണോ ആ നോക്കാൻ എങ്ങനെയാ പാടാണോ അതോ ഉം എള്പ്പമാണോ
നോക്കാൻ നല്ല പാടാണ് നായ്ക്കള് നല്ലാണം കട്ച്ച് കൊണ്ടോവും നായ്ക്കള് കട്ച്ച് കൊണ്ടോവും
ആ ഓ എന്നാ മറ്റേ കുറ്ക്കം വെര് വൊ
ഓ അതും വെരും അത് കുർക്കന്റോക്കെ ശല്യണ്ട് അത് പിന്നെ രാത്രിയേ വെ ള്ളൂ നായ പകലേ വെരൂ അതോണ്ടാണ് തൊറന്ന് ഇടാത്തെ തൊറന്ന് ഇട്ട അപ്പാ നായാ പിടിച്ചോണ്ടോ പോവും അപ്പെ- പിന്നെ വൈകുന്നേരം തൊറന്ന് ഇട്ടിട്ട് നോക്കൂവോ വൈകുന്നേരം തൊറന്ന് ഇട്ട് ഇങ്ങനെ ഇങ്ങാ നോക്കി ഇങ്ങെ നോ നോക്കി ഇന്ന് നോക്കി ഇന്ന് അങ്ങനെ പിന്നെ വേഗം കൂട്ടിലാക്കും
ഇങ്ങനെ ഇതിങ്ങള് പിടിച്ചോണ്ട് പോകുന്നേൻ്റെ ബുദ്ധിമുട്ടാവു ഒള്ളു അല്ലേ
ആഹ് പിടിച്ചു കൊണ്ട് പോവണാ ബുദ്ധിട്ടാണ് നായ പിടിച്ചോണ്ടോ പോന്നാ ബുദ്ധമുട്ടാ അത് എന്താന്ന് അറിയോ അ പ്രതേകിച്ച് മഴ പെയ്താല് നായ്ക്കള് നല്ലാണം വെരും എടക്ക് വെയില് അച്ച് അങ്ങനെ വെരില്ല അതാണ്
ഓ അങ്ങനെ അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നും ഇല്ല അല്ലെ
ഇല്ല ഇല്ല പിന്നെ അവറ്റകൾ നല്ല തിന്നാൻ കൊട്ക്കണോ തീറ്റാ വാങ്ങി കൊട്ക്കണോ
എങ്ങനെയാ മൊട്ട എങ്ങനെ കൊടുക്ക്ന്നൊക്കെ ഒണ്ടോ അടുത്ത വീടുകളിലൊക്കെ അങ്ങനെ കൊടുക്കവോ ആഹ് ആഹ് ഇതിനെ വിക്കാൻ കൊട്ക്കുവോ കടെ കൊടുക്കുവോ വല്തായാ - ക്കെ കഴിയുമ്പോ അങ്ങനെ ചെയ്യും ആഹ് ആഹ് വീട്ടിലോട്ട് കറി വെക്കാനൊക്കെ എട്ക്കാൻ എങ്ങനെയാ ഇഷ്ടാ വണോ അതോ മടിയായിരിക്കും അല്ലേ വള
ആഹ് ഞമ്മള് വളർത്ത്ന്നാവുമ്പോ ഞമ്മാക്കൊര് മടിയാണല്ലോ
ആഹ് അങ്ങനെ കയിക്കുല്ല അല്ലേ ആഹ് കടെ കൊട്ക്കുവാ അല്ലെ
ആഹ് ആഹ് കടെ കൊട്ക്കലാണ് എന്നിട്ട് കടെ കൊട്ത്ത് ഇട്ട് മറ്റേത് വാങ്ങലാ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ഞാന് കൊറച്ചൊക്കെ കയിക്കൂ ബാക്കിയേള്ളാല് കയിക്കുല്ലാ അതാ പ്രശ്നം
വീട്ടിലോള്ളര് വീട്ടിലോള്ളർക്ക് എറച്ചിയും മീനനും ഒന്നും ഇഷ്ട്ടവല്ലേ
ഓൻ പീടിയ്ക്കത്തെ കയിക്ക്യാ വീട്ടത്തെ കയിക്കൂല്ല
ഓ ഓഹൊ കടെയില് പോയി കഴിക്കുന്നത ഇഷ്ട്ടം അല്ലേ
ആഹ്
ഉം ഉം ഉം ഉം
പിന്നെ മൊട്ട കയിക്കൂട്ടോ മൊട്ടേ ഞമ്മക്ക് മക്കക്കും കൊടുക്കാം നമ്മക്കും എട്ക്കാം പിന്നെ വി - വിക്കുയോം ചെയ്യാം ഒന്നിന് പതിനൊന്ന് റുപ്യ തോതിലാണ് കൊട്ക്കല്
ആഹ് ആഹ് ആഹ്
നിങ്ങക്ക് അവിടെ കോയി ഒന്നും ഒണ്ടാവില്ലാ അല്ലേ
ഞങ്ങക്ക് കോഴിയൊന്നും ഇല്ലാ
ആഹ്
പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഉള്ളു പച്ചക്കറി അത് ഇതൊക്കെയ ഉള്ളു
പിന്നെ പച്ചക്കറി വെച്ചാല് കോഴി ഉണ്ടായാല് അതൊന്നും നടണ്ടാ ഒക്കെ കോഴികൾ തിന്നു പോകും
ആഹ് അത് ശരിയാ ഇതിങ്ങള് ഇങ്ങനെ ചെകഞ്ഞിടുലോ അല്ലാം കൊണ്ട് നശിപ്പിക്കും ഉം മോള- ളച്ച് പോങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ ഇല്ലേ നമ്മള് അതുപോലെ നോക്കണം
ഞാന് അതാ ഒന്നും കുഴിച്ചിടെലില്ല ഞാന് ഈ വാഴ കുഴിച്ചിട്ടിട്ട്-
ചെലപ്പോ അതുകൊണ്ടായിരിക്കും ചെലപ്പോ- പ്പം വ വെച്ചിട്ട് വളരാത്തത് കോഴികൾ വന്ന് കൊത്തിപ്പറിച്ച് കളയുന്ന ആയിരിക്കും നമ്മള് ശ്രദ്ധിക്കുന്നില്ലല്ലോ
ആഹാ ആഹാ
ര രണ്ടും കൂടെ നടക്കില്ലേ എന്തെങ്കിലും ഒരണ്ണമേ പറ്റുള്ളൂ അല്ലേ
അതെ ഒന്നേ പറ്റുള്ളൂ
ഒന്നെങ്കില് പച്ചക്കറി അല്ലെങ്കില് കോഴി
ആഹാ രണ്ടും മൂ ടിി വെക്കൂല
ഉം അതെ അതെ
ഉം ഞാൻ ഒന്നും കുഴിച്ച്‌ ഇടേല്ല കുഴിച്ചിട്ടാ ണ്ടാവൂല കോഴി ഒക്കെ തിന്നാളും വായന്നെ എങ്ങനോ ഓ മേലോട്ടേക്ക് പൊന്തി പോന്നതാ കർമൂസ ഇപ്പൊ ഒരു കറിവേപ്പു തയ്യിന്റെ തൈ കുഴിച്ച് ട്ട് മൂന്ന് ദിവസം കൊണ്ട് ഓല് ഫുള്ള് മൊട്ടടിച്ച് തീർത്താന് വേര് അടക്കി തിന്നാന്
ആഹ് എന്നാ മണ്ണിന്റെ കുഴപ്പല്ല കോഴി ടെ ഒന്നും പിടിക്കാത്തത് ആഹ് കോഴിനെ പറഞ്ഞാതി ആഹ് ആഹ് വെറുതെ മണ്ണിനെ കുറ്റം പറഞ്ഞ
ഉം കോഴിക്കള് അങ്ങട്ട് ചിക്കി ഏഹ് പിന്നെ നമ്മള് അട വെച്ച് വേ കോഴി കുട്ടിയാളെ വിരിയിപ്പിച്ചാ പിന്നെ തള്ളക്കോയി നല്ലോണ്ണം മാന്തി ങ്ങാട്ട് മക്കക്കാണ്ട് കൊടുക്കൂ
ആഹ് അട വെച്ച് വിരിക്ക് വീട്ടിൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങള് ആ അങ്ങനെ യാല്ലേ
ആഹ്
നല്ലപോലെ നോക്കണ്ടേ
ആഹ് നല്ലപോലെ നോക്കണ്ണം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്നാ ശെരി എന്നാ ഞാൻ വിളിക്കാ ട്ടോ
ആഹ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ
ആഹ് ഇല്ല ഇല്ല വിളിക്കാവേ ആഹ് ശെരി
ആഹ്